ഉം എനിക്ക് നീ പറയുന്നത് കേൾക്കാം ഞാനിതൊന്ന് ഫിക്സ് ചെയ്തോട്ട്
ആ എന്ത് ഫിക്സ് ചെയ്യാൻ
അല്ല ഞാൻ ഫോണിഞ്ഞെടുത്താരുന്ന് അപ്പം തിരിച്ച് വെക്കാനേ
എവിടെ ഹെൽമെറ്റിനത്താണോ ഫോണ് വെക്കുന്നെ.
അ
എടാ നിനക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ ഞാൻ നീ പിന്നെപ്പെഴേലും സമയം കിട്ടുമ്പോ എന്നെ വിളിച്ചാല് മതി.
ആ ഈ പറഞ്ഞ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന കിട്ടത്തില്ല. ഇതാമ്പോ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എനിക്ക് കരുനാപ്പളി എത്താൻ വേണം. അതുകൊണ്ട് നിങ്ങക്ക് ഒന്നോ രണ്ടോ കോൾ ചെയ്യ
ഓ അങ്ങനെയാണെങ്കിൽ ക്കെ എടാ നീ അപ്പം മറ്റ മെക്ഡോണാൾഡ്സിന്റെ സംഭവ ത്തിന് പോന്നില്ല.
ഞാന് മെക്ടണാൾസിന്റെ സംഭവത്തിന് ഞാൻ പോയി പോയായിരുന്നു ഞാനവിടെ ഏഴ് എട്ട് ഒരു വർ വഷം നിന്നു ഒരു വർഷം നിന്നില്ല ഒമ്പത് മാസം നിന്ന് ആഹ അപ്പൊ ഞവിടെക്കെ അടിമക്കണ ആഹ എന്തോ സാലറി കുറവാ ഇപ്പ ഞാന് ഞാന് ഒരു പ്രൂവ ആയിട്ട് നിന്നപ്പോ ഞാൻ അത്യാവശ്യം അവിടെ പൈസ ഞാൻ നിന്ന സമയത്ത് ഞാൻ നല്ല രീതിയിൽ പൈസ ഉണ്ട ഉണ്ടാക്കി മാസം ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തിന്ന് രുപ വെച്ചൊക്കെ ഞാൻ ക്രൂവായിട്ട് നി സമയം ആ മൂന്ന് മാസം ഞാന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക്
ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ?
ചെറ ചെ പൊട്ടുപോലൊെ?
അത് വലിയ ഇഷായിട്ട് തോന്നുന്നില്ലല്ലോ? എന്റെ പോയ്സ തന്നല്ലേ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന. ആ ആ് ആ ആഹ് എന്നാ വാക്കി സംസാരിച്ചോ നീ തുടങ്ങു ചേ തുടർന്നോ
ഓക്കെന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് ക്രൂവ് ചെയ്യ ന് പ്രൊമോഷൻ ആയി.
ഇത് നിങ്ങള് എവിടെങ്ങാണ്ടൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ടൊക്കെ അല്ലേ നിങ്ങള ഇവിടെ എടുത്തത്. എവിടൊയിരരുന്നുന്ത്. ആ കോട്ടയത്തോ അവിടെ നിന്ന് ട്രെയിനിങ് ചെയ്യണാരരുന്നോ?
ആഹ് അവിടെ അവിടെ ഒരു ഒന്ന്. ആഏർ ഇപ്പൊ എത്രമാസം നിന്നായിരുന്നു ഒരു നാല്പ്പത്തിയഞ്ച് ദിവസംന്ന് വെച്ചാൽ ഒരു ഒന്നര മാസം ഒന്നര മാസം അവിടെ ഒന്നര മാസം ട്രെയിനിങ് അവിടുന്ന് അവിടുന്ന് പിന്നെ ഞാൻ എന്നെ ക് എൻ്റെട്ത്ത് കോ കോട്ടയ്ത്ത് നിിക്കുന്നു എന്ന് ചോദിച്ചപ്പൊ ഞാൻ പർ
ആ ഞാനതാ ചോദിക്കാവന്ന നിങ്ങള് കൊറെ പേരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ കട ഇത്രയും പേരേ കൂടെ ഈ കരുുന്നാപ്പള്ളിെ ഒരു ബ്രാഞ്ചിലേക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും ട്രെയിനിങ് കൊട്ത്തെന്ന് ചോയ്ക്യാൻ വര്
ആ അല്ലല്ലല്ല ന മ്മള് എത്രയും പേര് ആ സ്റ്റോ ആ സ്റ്റോർലും ഞങ്ങൾ എല്ലാം കൂടെഒളെ അരാ ഫോട്ടോ കളക്കുന്നത് ആ കോട്ടയത്ത് ഞങ്ങടേകുടെ ഉള്ളതാ അങ്ങനെ വേ വിടുന്ന് ആ എന്നിട്ട് അവിടുന്ന് ഞങ്ങളെ തിരിച്ച് കരന്നപ്പള്ളോട്ട് വിട്ട് ആ അന്നിട്ട് അമ്മളെ പിന്നെ വേറെങ്ങോട്ടെക്കാർന്ന് ആ ഇവിടുന്ന് ഞാൻ നിന്നിട്ട് ഒരു മൂന്ന്മാസ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പട്ത്തേക്ക് ഞാന് ട്രെയിനറിലയി ഞാൻ ട്രെയിനർലോട്ടായി
ആ ഓ എന്നുവച്ചാ ബാക്കിയള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനോ എടാ നിങ്ങ നിനക്കപ്പോ എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാവോ ഗൂഗിൾ നീ എന്തൊക്കെ ഉണ്ടാക്ക നിക്ക് ലോഡട് ഫ്രൈസോക്കൊണ്ടാക്കാനറിയാവോ
ലോഡഡ് ഫ്രൈസ് ഇല്ല ഞങ്ങളവടെ ഏഹ്ഹ് ഈ ബർഗറും പിന്നെ ഇത്ണ്ട് ചീസി ഫ്രൈസ് ണ്ടായിര്ന്ന് ചീസി ഫ്രൈസെക്കെ ണ്ടാക്കറിയാം സൂപ്പറായിട്ട് റിയാം
ഇതക്കെ എങ്ങനെ അവര് പഠിപ്പിച്ചു തരുവോ
ഉം അഹ് പഠിപ്പിക്കുന്നവര് നമ്മൾ പഠിക്കുന്നവോലിരിക്കും നമുക്ക് അറിയാവുന്നത് അവിടെ ഏതാണ്ട് വെജ് വെജും നോൺ വെജ്ജും എല്ലാം കൂടെ ഏതാണ്ട് ഒരു പ ത്തിര്വത്തി സംതിങ്ങ് ഉണ്ട് ബർഗർണ്ട് ആ ബർഗറും ഇരുപത്തിസംതിങ്നമ്മൾ പഠി ക്യും അതിന്റെ മേക്കിംഗ് പഠിക്കും ആ മേക്കിങ് പഠിക്കുന്നത്ന്ന് പറഞ്ഞാ നമ്മൾ ആ എട് ക്ന്ന ബണ്ണിന്റെ ഗ്രാമും പിന്നെ അടിക്കുന്ന മയണയ്സിന്റെ എത്ര ഗ്രാമാണ് എത്ര ഗ്രാം ലെറ്റൂസ് വെക്കും എത്ര മുനി ഇമ് വക്കു എത്ര എത്ര സൈസ് ടൊമാറ്റോ വെക്കും അത് ഏത് ഏത് ഷേപ്പിവെ
ഈ ഭനൊന്നും നിങ്ങൾ ഉണ്ടാ ക്ണ്ടല്ലോ ബന്ന ഓൾറെഡീ
അഹ് അതൊക്കെ ഓൾറെഡി വരുവാ ഇനി ബണ്ണം കൂടെ അഹ് ബണ്ണംകൂടി ഇനി നമ്മള് മേയിക്കാ നിന്ന് കഴിഞ്ഞാ നമ്മുടെ പദംഇളക്കും പി പിന്നെ അത് കഴിഞ്ഞിട്ട് നേ ട്രെയിനറായി ട്രെയിനറായി കഴിഞ്ഞപ്പട്ത്തേക്ക് എഹ് സം എനികില്ലട്ത് ക്രൂവിൽ നിന്ന് ട്രയിൻ ഔട്ടയപ്പഴും എന്റെ മനസ്സപ്പോയും ക്രൂവി തെനെടക അപ്പൊ എന്റെ എന്റെ കൂടെ വരുന്ന കൊർച്ച് പുള്ളേര്ണ്ട് അല്ലങ്കിൽ എനിക്കായിട്ട്തെ എ എന്റെ പണി ത്ര ഏൽപ്പിക്കത്തില്ല ഞാനും കൂടെ പോയിട്ട് വേണം ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവമാറുടെ ചെയ്ത് അവമാർ കൂടെയിന്ന് ഒരു സപ്പോർട്ടീവായിട്ടമ്മളങ് ചെയ്യും എല്ലിട്ടി വനോട് ഞാൻ ചോയിച് മര്യാ തൊക്കെയാ ഒരു എൻക്ക് പ്രമോഷൻ എഹ് ടൈം പീരയഡ് കഴിഞ്ഞ് ഞൻ അതിന്റെ ട്രെയിനിങ്ങും കഴിഞ് നിക്കുവാ പ്രമോഷ് ക്ഷെ അങ്ങനെല്ല നമ്മക്കിപ്പോ എല്ലാ മ്മക്ക് പഠിച്ച് കഴിനന്നുളൊരു കോൺഫിഡൻസ് നമുക്കൊണ്ടക്കി നമ്മളെ ട്രെയിനിങ്ങിൻ വിടും നമ്മള് ഞാൻ ട്രെയിനിങ്ങും കഴിഞ് ആ ഞാൻ ട്രെയിനിങ്ങ കഴിഞ് ഞാന്
ഏ എത്ര എടാ നീ ഈ ട്രെയിനിങ് പീരിട്തന്നെ നാല്പ്പത്തഞ്ചുസം കോണ്ടി ഫുഡ്‌ ല്ലോ ഉണ്ടാക്കാനായിട്ട് പഠിച്ചോ ആ ഓ കൊള്ളാല്ലോ അപ്പൊ ഇനി സ്വന്തായിട്ട് ണ്ടാക്കല്ലോ
സബ് കോഴ്സ്
ആ ഇനി വിനി ഇനി നേരിട്ട് വിളിച്ച് പറഞ്ഞ നല്ല സാധനം മനസ്സണ്ടറയെ ണ്ടാക്കി ന്നതി
അയ്യോ എത്ര സമയം വേണെന്നറിയാവോ ക്ക നല്ല സമയം വേണം ആ ഒരു ചിക്കൻ പ പിന്നെന്ത് വെന്ത് സംഭവങ്ങളൊക്കെ വരാന
അപ്പൊ ഈ ഓർഡർ ചെയ്യുമ്പോ അപ്പൊ ഒത്തിരി സമയം കഴിഞ്ഞിട്ടാണോ? ഇപ്പൊ ഡെലിവർ ചെയ്യുന്നത്.
ആഹ് പിന്നെ തു ഇ നീ ഇപ്പ ചെയ്തിട്ട് ഇപ്പ തന്നെ കൊണ്ട് തരാൻ ഞാൻ നിങ്ങളെ വാതിക്ക നിൽക്കുവല്ല ന്തോടി എനിക്കവിടന്ന് ഇവിടം വരെ കൊണ്ടെ ചിറണ്ടേ മനസ്സിലായോ? ആഹ് ടൈമ് എടുക്കന്ന് പറഞ്ഞാൽ ഒരു മൈക്കെയാൻ ഇത് എങ്ങനൊക്കെ പോയ അഞ്ച് ആറ് മിനിട്ട് ആറ് മിനട്ട് വേണ്ട ഞാനൊ ക്കൊരു ഒക്കെ രണ്ടര മിനിറ്റ് കൊണ്ട് രണ്ട് ഓ ബർഗർ എന്തായാലും ഒണ്ടായിത്തീരും.
രണ്ടര മിനിട്ടാണോ യ് പറഞ് ഇത്രയും സമയൊന്നും
നിനക്ക് തോന്നുന്നു ഈ രണ്ടര മിനിറ്റ് വലിയ സ സമയല്ലന്ന് പക്ഷെ ഞങ്ങക്ക് രണ്ടര മിനിറ്റ് വലിയ ടൈം രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കി തീരുണ ഒരു അതാണ് നമ്മുടെ സ്പീഡ അങ്ങനെ സ്പീഡ് അനുസരിച്ചാണ് ബാർ പറൊക്കെ കണക്കാ അതൊക്കെ ഓരോ ടി ആ ഷിഫ്റ്റ് അനുസരിച്ചച്ച അപ്പം നോൺ വെജ് ഒന്ന് രണ്ട് പേര് കാണും വെജിലോരാ അത് കാണും പിന്നെ എനിക്ക് എന്റെ കൂട്ടത്തില് ഒരാള് മതി.
നോൺ വെജ്... വെജ് ഒണ്ടോ അവിടെ?
ഉം ഒണ്ടൊണ്ട്.
ടിപ്സ് മാത്ര ള്ളു മെന്റണൽസില്
ആ ചിക്കൻ ബർഗർ പിന്നെ വെജ് ബർഗർ ഉണ്ട് ചീസ്
അല്ലാതെ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വെച്ച് ബർഗർ ഉണ്ടാക്കത്തില്ല
ബീഫ് ഇല്ലല്ല. ബീഫ് ബർഗർ ഇല്ല ബീഫ് ബർഗർ നമുക്ക് വേറെ പുറത്തുള്ള എഹ്ഹ ഏതെലും ബെർഗർകടയി കിട്ടും പക്ഷേ നമ്മക്ക് കിട്ടത്തില്ല
അങ്ങനെ നിങ്ങളിത് മെയിൻ എവിടെയാടാ ഈ മെയിൻ എന്താ പറ അയ്യോ അതല്ല അതരു ബ്രാഞ്ച് അല്ലേ? ലൈക്ക് ഫ്രാഞ്ചൈസി പോലെ കെടക്കുന്ന ഇതന്ന് വെച്ചാ ഇതെവിടെ തുടങ്ങിയ സാധനം ഇത്
ഇപ്പൊ ശരിക്കും ആ നമ്മ നമ്മടെ എവിടെയിരുന്നത് ആ നമ്മടെ ഈ ഉബേർസ് യു എസ് ബേസ്ഡ ആയിരുന്നു ഇത് യുഎസ് ബേസ്ഡ ആ ഇത് ശരി ും മെക്ഡൊണാൾഡ്സ് ല്ല ഹാാംബർഗർ എന്നന്ന് പറഞാന് മെത്തഹാംബർഗർ എന്ന് പറഞ്ഞൊരു കമ്പനി കൈ തുടങ്ങിയത് പിന്നെ ആ പിന്നെ അമ്മാവൻ അങ്ങനെ വലിയ വലിയ
വല്യ വല്യ സ്ഥാനങ്ങൾ പിടിച്ച പിടിച്ചടക്കി വന്നു. ഉം അങ്ങനെ നമ്മുടെ കരുനാഗപ്പള്ളിയിലെത്തി.
കരുനാഗപള്ളി കുറ്റി വട്ടത്ത് അതും കൊച്ചി കൊല്ലത്ത് ആദ്യത്തെ ഡ്രൈവ് എത്ര രൂപ എന്ന് വെച്ചാ കേരളത്തിലെ
മനസിലായി അത് അത് കാരണം ഭയങ്കര ന്ത തിരക്കല്ലായിുന്നോ? തുടങ്ങിയ സമയത്ത് എന്തോ?
ഉം തൊക്കെ ഏറ്റ എന്റെ എല്ല് വെള്ളമായിട്ടുണ്ട് ഞാൻ ആ സ്റ്റോറില് പതിനാല് ആറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
സീരിയസ്ലീ
ആ
അപ്പൊ നിങ്ങക്ക് അ എത്ര അത്രയൊക്കെ ചെയ്യുമ്പോ സാലറി എത്രെ? തൊടാ
ആ അത് ഓവർടൈംഞാൻകേറും ഓവർടൈം ഇടുംഞാൻഎന്റെ ഒമ്പത് മണിക്കൂർകഴിഞ്ഞാ പിന്നെ എല്ലാം ഓവർ ടൈമാ അപ്പോ ഈ ബാക്കിയുള്ള ഏഴ് മണിക്കൂറ് ഞാൻ പതിനാല് മണിക്കൂർ വർ നിക്ക് ‌ചെയ്തെന്റെ പൈസ എനിക്ക് കിട്ടും ഏഴ് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇഷ് ഇഷ്ടം പോലെ പെമ്പ്പിള്ളേര് ഉണ്ടായി. ഇപ്പൊ എല്ലാ എണ്ണവും അവിടുന്ന് എറങ്ങി. മതിയയെന്നുള്ളല്ല അവിടെ ഉള്ളവരുടെ സ്വഭാവം ശരിയല്ല. കാരണം നമ്മള് ചെയ്യുന്ന ഇതിനുള്ള ആ യേന്ന് വച്ചാ. ഈ അവിടെ മറ്റേ എല്ലാരും മറ്റേ നമ്മളില്ലേ ഒരാളില്ലേ മാനേജർമാരില്ലേ. താങ്ങി നിക്കുന്ന സ്വഭാവ എമ്മക്കൊന്നു അത്പറ്റത്തില്ല നമ്മക്കത്പറ്റത്തില്ലഅതുകൊണ്ട്
നിങ്ങൾ സ്വന്തമായിട്ട് വിട്ട് അടുത്ത ജോലിപിടിച്ചു.
അത്രേ ഉള്ള് എടാ അതിന് ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട്, എല്ലാ ജോലിക്കും ഒരു സീസൺ ഉണ്ട്, ആ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോ. നമ്മളത് വിട്ടിട്ട് അടുത്തെനത്തോട്ട് മാറുക അപ്പൊ നമുക്ക് ഒന്നുമില്ലെക്കിലും. ആ പിന്നെ ട്രെൻഡ് അത് മാത്ര അല്ല മെക്ഡോണാൾസ് ഒക്കെ. വർഷങ്ങള് കൊണ്ടുള്ള ട്രെൻഡ് അല്ലേ അപ്പം അത് ക്യുത് ഇത് കൈ.
എടാ ആനെടാ പക്ഷെ ഇപ്പ നമ്മടെ നമ്മടെ സ്ഥലത്തൊക്കെ പുതുതായിട്ടൊരു സാധനം വരു നമ്മളിൽ കണ്ടിട്ടില്ലാത്ത ആദ്യത്തെ നമുക്ക് ഒരു ആശ്ചര്യം ഉണ്ടല്ലോ അത് പിന്നെ പയ്യ പയ്യ പയ്യെ. പെയ്യെ അതങ്ങ് കൊറയുവല്ലോ അങ്ങനത്തെ ഒര് സെറ്റപ്പ് ആയിരിക്കാം, പണ്ട് ഇച്ചാഞ്ചയന്റെ മോളൊക്കെ വന്ന എന്തുവാരുന്ന് നമ്മക്ക് അയ്നകത്തെ എല്ലാത്തിനത്തും ചുമ്മാകേറി ഇറങ്ങി. ഇപ്പൊ അവിടെള്ളവരൊക്ക ഈച്ച അടിച്ചിരിക്കല്ലേ. കാർണിവല്ലുക്കാരു ഒഴിച്ചു ബാക്കി എല്ലാവരും ഇപ്പൊ എന്തോ തുടങ്ങിയല്ലോ ചോയ്സോ ചോയ് ചോയിസ് തുടങ്ങിയല്ലോ അയ്യോ ആണോ? ഹ്. പോടാ അതിന്. അത് ഭയങ്കര ഒ ഹ് ഞങ്ങള അമ്മയൊക്കെ പറയന്നല്ലോ ഭയങ്കര എന്തൊക്കെയോ ഓഫർ എന്ന് പറ
അതുണ്ട് അത് ഉണ്ടായിരുന്ന് അത് ഉണ്ടായിരുന്ന് പക്ഷെ എന്തോ ചെയ്യാനാ അതിപ്പം. എടാ അതൊക്കെ ഒരു പുതുമഴ പെയ്ത ഫീൽ അല്ലേ ഉള്ള് ഒരു സ് രണ്ട് രണ്ടുദിവസം കഴിയുമ്പോഴത്തേക്ക് ആ മഴ. മഴവറ്റികഴിയുമ്പഴത്തേക്ക്പിന്നെ ആരെങ്കിലും അ മഴെക്കുറിച്ച് ഓർക്കോഅത്അത്രംവിചാ
ഓ അങ്ങനെ ഹ് നമ്മുടെ മറ്റെടുത്ത് ആ ചോയ്സ് ഇപ്പോഴും ഒൻ
അതുകൊണ്ട് അവിടെ നല്ല തെരക്ക്‌.
ആ ഏഹ് അവര് അവര് പണിഞ്ഞല്ലേഅകത്തോട്ടൊക്കെ സെറ്റപ്പ് ആാക്കിട്ട് ഗിഫ്റ്റ് ഐറ്റംസിന്റെക്കെസ്റ്റോ എടാ ഞാനത് എന്തിന് വേണ്ടിട്ടാ ഞങ്ങടെ ക്ലാസിലെ നേഹേടെ പാല് കാച്ച് ആയിരുന്ന് അപ്പോ അപ്പൊ അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് എത്ര കൊറേ ആയി നാലഞ്ചുമാസക്കെ കൂടുതലായി. ഇപ്പ ഞാൻ കേറിയപ്പം ഏയ് ചോയ്സ്. അതിനാക ഒക്കെ മാറി ഇപ്പാ അടിപൊളിയാക്കി പക്ഷെ പണ്ടേ ആയിനകത്തു കേറാൻ നല്ല രസം ആണ് എനക്ക് സത്താറിന്റെഇപ്പറത്തുംക്കൂടെ. ഫാൻസി കേറാൻ പ റ്റു ആയിരുന്നല്ലേ അങ്ങനെ പക്ഷെ നല്ലതാ അവിടെ. അത്. പിന്നെ ഇതായിരുന്ന് അതേപോലത്തെ കൊറെയൊക്കെ അയ്യോ അവിടെ കൊറേ മറ്റ നമ്മുടെ ഇതില്ലായിരുന്നോ ഏ സ്സ്
എസോ.